ആഹ് കേക്കുന്നുണ്ടോ കേക്കാവോ ആഹ് മഴ മു മഴയും കാറ്റ് കാര്യങ്ങളും ചെറിയതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടേ ചോദിക്കണെ ഏഹ് അപ്പൊ ആഹ്
എന്താ വർത്താനം
എന്നൊയിരിക്കണു വർത്താനം മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്ക്യുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം
പ്ലാസ്റ്റിക്കിന്റെ നിരോ ഇതൊക്കെ ഇണ്ടോ ഇമ്മളെ നമ്മളെ ഇവിടെൊക്കെ പിന്നെ ഹരിതസേനന്റെ ആൾക്കാര് പ്ലാസ്റ്റിക് കവറ് ചെരുപ്പുകള് പിന്നെ ചിരട്ട എല്ലാ സാധനങ്ങളും അങ്ങനെ ചിരട്ട വാ വ ചിരട്ട പിന്നെ നമ്മള് കൊതുകും ഇതൊക്കെ ഇണ്ടകുമ്പോ നമ്മള് മഴ വരുമ്പോ നമ്മള് ക കവറ്റി വെച്ചാൽ മതി അല്ലാതെ ഇപ്പൊ മഴ വരും ആഹ് മഴ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണല്ലോ നമ്മള് അപ്പൊ നമ്മളെ ഹരിതസേന കർമ്മക്കാര് ഇതൊക്കെ കൊണ്ട് പോവും ഇങ്ങളെ എവിടെ ഇണ്ടോ ഇതൊക്കെ
ആഹ് നമ്മക് ഇണ്ട് നമുക്ക് ഏഹ് പിന്നെ നമുക്കതന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് എടുത്തോണ്ട് പോകുമ്പോൾ തന്നെ നമ്മള് അതിന്റെ പൈസയും കൊടുക്കണം
ആഹ് നമ്മളും പൈസ കൊടുക്കണം എന്നാലും ആ പൈസയുടെ അഞ്ഞൂറിന്റെ ഫലാണ് നമ്മുക്ക്
അതെ അതെ നാശം നമ്മള് ഒരുപാട് നമ്മൾക്ക് അതിനകത്തുന്ന് നമുക്ക് ഒത്തിരി തന്നെ മോചനം ഉണ്ട് കേട്ടോ നമ്മള് ഒത്തിരി നമ്മള് ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല അതിൽ നിന്നും ഉണ്ടാകുന്ന
ഇത്തരന്തൊക്കെ വൃത്തിയാവാനും നമ്മുടെ എല്ലാ സുഖ ത്തിനും, ആഹ് അസുഖം പിന്നെ പോയി കിട്ടാനും നഇതൊക്കെ ഒരു മോ ഇതാണല്ലേ നല്ലൊരു മ ആഹ് അത് നല്ലൊരു ഇതായി പോയി നല്ലൊരു ഉപകാരമാണ്
ആഹ് ഇവിടെ നമുക്കൊക്കെ നമുക്കൊക്കെന്ന് പറഞ്ഞാല് ഇങ്ങനെ നശിപ്പിച്ച് കളയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഓഹ് ഉണ്ട് ബുദ്ധിമുട്ടുണ്ട്
ആഹ് നീ പ്ലാസ്റ്റക് കുട് കൂടുതലും ഇങ്ങനെ വര് പിന്നെ വരുത്തും വേണ്ട ഇതന്നെ അങ്ങനെ ചെയ്താണ്ട് അവര് പിന്നെ ഇതക്കാണോ ചെയ്യുന്നേ പിന്നെ ആഹ് അശുദ്ധി ഇതാക്കിയണ്ട് അത് നല്ലൊരു ഉപകാരമാണ് ലോ ഹലോ
അങ്ങനെ
ആഹ് കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ
ആഹ് കേട്ടി ഇപ്പൊ കേക്കാ എനിക്ക്
ആഹ്
എന്തെങ്കിലും ഒന്ന് വിട്ടു പോയാലും കട്ടക്കാതെ ഇരുന്ന മതിയേ
ഓക്കെ
ചിലപ്പോ ഒരു മഴയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടള്ളത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും തന്നെ മഴേ അതെ അതെ അതെ അപ്പൊ നമ്മള് കട്ട് ചെയ്യുമ്പോ അത് ഒത്തിരി പെട്ടെന്നേ അതങ്ങ് പോൾ ഇല്ലാതായി പോകും ഉം അപ്പം അങ്ങനെ ആഹ് ഭക്ഷണത്തിന്റെ ഒരു പരിപാടിയെല്ലാം ഏറെക്കുറെ ആയി
ആതെ
പിന്നെ ഇനിയിപ്പോ ഉള്ളതന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പൊ ഭക്ഷണത്തിന്റെ ഇതൊക്കെ കൂടുതലാണ് നമ്മുക്കപ്പ പ്ലാസ്റ്റിക് കവർ അങ്ങനെ കൊണ്ടുവയാണ് വീട് ആഹ് കടയിൽന്ന് അപ്പൊ അത് നമ്മൾക്ക് വെക്കാനും സ്ഥലല്ല എന്താ ചെയ്യാന്നും അറിയില്ല. അങ്ങനെ ഒരു ഇതായിരുന്നല്ലോ കാ സിസ് ത് സിറ്റുവേഷൻ ആയിരുന്നല്ലോ ഇപ്പൊ. അപ്പ പിന്നെ അത് നല്ലൊരു ഉപകാരമായി. നമ്മളെ ഹെൽത്തിനും ഇതിനൊക്കെ നല്ലതാണ്.
അതെ അതെ അതെ അതെ അതെ അതെ അതെ നൂറ് ശതമാനോം നമുക്ക് ഒത്തിരി അസുഖങ്ങള് നമ്മളെല്ലാരും എവിടെയെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കൊക്കെ ചെയ്യുമ്പേ അതിന്റെ പൊകയൊക്കെ ആണേലും മക്കളൊക്കെ ശ്വസിച്ചന്ന് പറഞ്ഞാലും
ആഹ് അതെ
ഉം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവൂലോ. ഇതന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാ അങ്ങ നെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഭയങ്കര മോചനം ഉണ്ട്. പിന്നെ ആന്ന് പറഞ്ഞ് കഴിഞ്ഞാല്
ക്യാൻസറിന്റെ എണ്ണൊക്കെ കുറയാൻ ഇതൊക്കെ നല്ലതാ. അതൊക്കെ കൊറേ കുറയും. ആഹ് ഇപ്പൊ ഈ ഇടത്തീ എല്ലാ ചെറു പ്രായമായിട്ടുള്ള
എത്രയോ അതെ.
പിന്നെ കിഡ്നി പോവാ കിഡ്നി ഇല്ല. അതൊക്കെയാണ് കിഡ്‌നിക്ക് തകരാറ്
അതെ അതെ അതെ അതെ അതെ അതൊക്കെ നമ്മള് പിന്നെ അതേപോലെ തന്നെ മാലിന്യങ്ങളതുപോ അവിടേം ഇവിടെയെല്ലാം കൂട്ടിയിടുന്നത് ഒരുപാട് തന്നെ ഓഹ് ഇപ്പം എവിടേലും ഒരിടത്ത് ഇത് കൂട്ടിയിട്ടു അല്ലെ കത്തിച്ചന്ന് പറഞ്ഞാലും ഇത് പല സ്ഥലത്ത് പലയിടത്താകുമ്പം പലർക്കും പലരുടെയും വീടിന്റെ ചുറ്റുവട്ടത്ത് ഇപ്പ അഞ്ചുസെന്റും മൂന്ന് സെന്റും രണ്ട് സെന്റും ഒക്കെ ആയിട്ട് കഴിയുന്നവർക്ക് എല്ലാം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകള്
അതെ പിന്നെ അത് കത്തിച്ച് ക ത്തിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്പഴണ്ട് പോകും. പക്ഷെ അതിന്റെ സ്മ്മെല്ല് ഭൂമിയിൽ ആകെ ഇങ്ങട്ട് പകർന്ന് ആഹ് പടർന്ന് പിടിക്കല്ലേ. പിന്നെ ഹെയർ സൊലൂഷൻ ആഹ്
അതേപോലെ നമ്മളിപ്പ ഇവർക്ക് പൈസ കൊടുത്ത് നമ്മളിതവരു നമ്മടെ
ന്നല്ലേ നമ്മള് ചെയ്യണെ. അപ്പൊ ആകെ പുക നമ്മുടെ ആഹ് വായിലൂടൊക്കെ പോവല്ലേ. അപ്പൊ അതൊക്കെ നമ്മളെ അസുഖത്തിനതൊക്കെ കാരണമാകും.
ഇവരിപ്പോ എടുത്തോണ്ട് പോകുന്നത് കൊണ്ട് ഇപ്പൊ ഇത് എടുത്തു കൊണ്ട് പോകും എന്നുള്ളൊരിതുകൊണ്ട് നമ്മളതങ്ങ് സൂക്ഷിച്ചു വെച്ച് കൊടുക്കുന്നു. ഇത് ഇപ്പം പലയിടത്താകുമ്പോ പലരും കൊണ്ടുപോകാതെ വന്നു കഴിയുമ്പോ ഇത് ആറ്റിലും പുഴയിലും ഒക്കെ കൊണ്ടുപോയി ഓരോരുത്തര് എറിയും
ആഹ് പുഴ മലിന ആക്കും. വെള്ള മലിനാക്കാ. അതൊക്കെ കിണറുകള് കിണറുകളിലേക്ക് ഒലിച്ചു പോകും. അതൊക്കെ ഉണ്ടാവും. മഴ വരുമ്പേ അതൊക്കെ പ്രശ്നമാവും.
ആഹ് അതേപോലെ വെള്ളം ഒഴുകി വന്നു കഴിയുമ്പോ ആഹ് പിന്നീട് വരുന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഈ വെള്ളം കോരി കുടിക്കും അടുത്ത അസുഖം
ആഹ് അതെ
ആഹ് അതേപോലെ ഏഹ് വല്ലോ മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും എല്ലാം അതിന് നാശവും
ഏഹ് കൃഷിക്ക് നാശമാണ്. പ്ലാസ്റ്റിക് നമ്മളെ അടിയില് ഇത് ഇതാവൂല്ലല്ലോ.
ആഹ് അത് തന്നെ.
ആഹ് അപ്പം പിന്നെ നമ്മള് കൃഷിയൊക്കെ നശിപ്പി നശിക്കും. അതൊക്കെ ഇതിന് കാരണമാണ് പ്ലാസ്റ്റി ക്കൊണ്ട് ഭയങ്കരങ്ങായിട്ട്
പ്ലാസ്റ്റിക്കിന്ന് നമുക്ക് ഒത്തിരിയൊക്കെ മോചനം നിർത്തിയെങ്കി നിർത്തി വെച്ചു കവറാണ് കവറുകള് അങ്ങനെയുള്ളതൊക്കെ തന്നെ ഒഴിവാക്കി ഘട്ടംഘട്ടമായിട്ട് ചെയ്തൊക്കെ വന്നെങ്കിൽ പോലും പിന്നീട് വീണ്ടും അതേ രീതിയിലേക്കെ
പുനർജ്ജീവിക്കയാണ്. അതെ പിന്നേന്ന് പറഞ്ഞാല് പണ്ടെല്ല കാൽ ഇതൊക്ക നല്ലൊരിതായിരുന്നു മീന് വാങ്ങണെങ്കിലൊക്കെ കവറില്ലായിരുന്നു പിന്ന ഇലയായിരുന്നു ഇലയിലായിരുന്നു കൊടുക്കാറ് ഇപ്പം അവരിടാസിസ്റ്റത്തിലേക്ക് വന്നിരുന്നു, പി പിന്നെയും അങ്ങന തന്നെ ആയി മാറി
ആ പേപ്പറ് ന്യൂസ് പേപ്പറിലൊക്കെ മീനൊക്കെ തരുന്നതക്ക ഈ കഴിഞ്ഞ സമയത്തൊക്ക ഞാനും ഓർക്കുന്നുണ്ടതേപോലെ കടയിലൊക്കെ പോയാല് നമുക്കൊരു നിശ്ചത വെയിറ്റീ കൂടുതൽ വെയ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞ പൊട്ടി താഴെ പോവും കാര്യം ആ അതുപോലെത്തേക്കെ മറ്റേ സോ സോഫ്റ്റ് കവറാക്കിയായിരുന്നു, ഷെമ്മീ കൂടുകളൊക്കെ നിർത്തി. പിന്നെ നമ്മളൊക്കെ പോവുമ്പം ബിഷോപ്പറൊക്കെ കൊണ്ട് പോയി മേടിക്കുന്നൊരു സാഹചര്യോക്കായായിരുന്നു. പിന്നതിൽ നിന്നും പെട്ടെന്ന് എല്ലാർക്കും തന്നെ ഇതില്ലാതെ പറ്റൂല മഴ വന്നാല് നനയും പേപ്പറ് പോകും കൂടു പൊട്ടുന്നു ആരും തന്നെ സാധനങ്ങള് പേടിക്കുന്നവര് പോലും മേടിക്കാതെ വന്നു
ആഹ് അതെ
അങ്ങനെയൊക്കാ വന്ന് കഴിഞ്ഞഴിഞ്ഞപ്പോ ന്യൂസ്പേപ്പറ് പോലും കിട്ടാത്ത അവസ്ഥകള് വന്ന്കഴിഞ്ഞപ്പഴത്തേക്ക് വീണ്ടു ഇപ്പ് ഇപ്പെല്ലാവരും പഴയ രീതിയിലെ അപ്പറത്തെ രീതിയിലോട്ടായി മാറി.
അതെ ഇനിയിപ്പ തീരെ ലിമിറ്റെ ണ്ടാവില്ല ഇനിയിപ്പങ്ങന കൊണ്ടു പോവല്ലേ. അപ്പൊ പിന്നെ അതിനൊരു ആഹ് അതിനൊരിതില്ല എന്നാലും ഞമ്മൾ പൈസ കൊടുക്ക് അല്ല അപ്പ മുതലാവണല്ലോന്ന് വിചാരിച്ച് ആ ചാക്ക് ഫുള്ളങ്ങ് നറക്കും.
ആഹ് ആഹ് ആഹ്
അങ്ങനെയെക്കേണ് കാലം കാലം. ഓരോ വർഷതോറും കാലത്തിന് കോലം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഇവിടെ ഓരോ മാസവും ഏഹ് ഓരോ സാധനങ്ങള് കൊണ്ടു പോകുവേ.
അഹ് അവിടേഅങ്ങന തന്നെ ഒരു പ്രാവശ്യം പ്ലാസ്റ്റിക് ആണെങ്കി പിന്നെ ചെരുപ്പ് പിന്ന ഡ്രസ്സ് പിന്ന ചില്ല് ആഹ് അങ്ങനെ
മരുന്ന് കുപ്പി ചില്ലുകുപ്പി അഹ് അഹ് അങ്ങനേ പ് പിന്നേ അങ്ങനെയാ ഓരോ തവണയായിട്ട് കൊണ്ടുപോ പിന്നെ നമ്മുടിവിട ഈ ഹരതകർമ്മക്കാര് വ്യസേനക്കാര് വരുന്നവര് തന്നെ അവർക്കിപ്പം അത്യാവശ്യം ഉം നമ്മള് മുഷിയാത്ത ഡ്രസ്സുകളൊക്കെ ഒണ്ടെങ്കിൽ കൊടുത്താലും അവര് പാവപ്പെട്ട വീടുകളിലെക്ക്
ആഹ് അതേ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അങ്ങന കൊടുത്തിരുന്നു. അത് അവർക്കുപകാര അഹ് ഉപകാരയിക്കോട്ടെ. പിന്നെ അവർ അങ്ങനെന്നെ ചെയ്യാറ് അന്നും അയ അവർ അതേ ഞമ്മൾ ചോദിച്ച് എന്താനിങ്ങളിതൊക്കെ കാട്ടാറ് ചോദിച്ചപ്പൊ ഇത് നമ്മളിങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കും അതിൽ ബാക്കിയുള്ളത് അത് അവരങ്ങനെ ചെയ്യും അല്ലാത്തതൊക്കിങ്ങനെ പാവപ്പെട്ടോർക്കു കൊടുക്കും പറഞ്ഞ്. അതൊക്കെ ഓലവിടെ പോയി തെരയും പറഞ്ഞ് ആ ആ സ്ഥലത്ത് പോയാട്ട് ആ വാണ്ടിയവരൊക്ക കൊണ്ടു പോകും പറഞ്ഞു.
ഉം
അപ്പ അതാണവർക്കൊരു ഉപകാരം നമ്മുടെ ഈ ഓരോരോ ആഹ്
കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾക്ക് സ്കൂള് ഒരു സ്കൂളിലിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊള്ള പിള്ളേര് ബാഗ് പോലും ഇല്ലാത്തോരൊക്കെ അപ്പ യിവടെ മൂന്ന് മക്കളുണ്ട് അവരുടെ ബാഗൊക്കെ മൂന്ന് ഒക്കെ ഒണ്ടായിർന്ന്. അത് രണ്ടെണ്ണം ഒക്കെ ഞാനെടുത്തു രണ്ടു ബാഗും ബാഗിനകത് ത്ത് നെറച്ച് കൊറച്ച് ഡ്രസ്സുകളുപോലെ അത്യാവശ്യം കൊള്ളാവുന്നതും സെട്രു പോലത്തേതും ഒക്കെ ഇട്ട് അത്യാവിശ്യം ഞാന് കൊടുത്തു അങ്ങനെ വിട്ടു പിന്നെ ഈ ആ ഇവര് ഈ ചേച്ചിമാരിങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാരിങ്ങനെ പറഞ്ഞപ്പോ അവർക്കാണേലും കൊറെേ ഡ്രസ്സും കാര്യങ്ങളും മഴക്കാലൊവൊക്കെ ആയപ്പത്തേയ്ക്ക് ആഹ് കൊറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലാത്തതല്ല എങ്കിൽ പോലും ആഹ് അവര്ടെ ആവിശ്യം കണ്ട് നമ്മള് പ്രളയം ഒക്കെ വന്നപ്പം നാശം ഒത്തിരി ഒണ്ടായപ്പം
ആഹ് അത് നമ്മുക്കും നല്ലൊരു ഉപകാരാണ്. മ് കൊടുത്താ അവർക്ക് എത്രേ ഉപകാരണ്ടാവു ആഹ് ഇനിയിപ്പം മഴൊക്കെ വര്ന്ണ്ട് എത്ര ഡ്രസ്സ് തെയ്ച്ചാലും തെയ്യീലലേ ഉണക്കിയ ഉണങ്ങൂല്ല ഇനിയിപ്പം അങ്ങനൊരു കാലം
ആഹ് ഈ കാലം പിന്നെ നമ്മക്ക് പിന്നെ വല്യ കൊഴപ്പുല്ല എനിക്ക് ആ വല്യാ പാടില്ല എന്നാലും ഒണങ്ങാൻ എന്ന് വെച്ചേ ഇവർക്ക് യൂണിഫോം മാത്രേ ഒള്ളൂ സ്കൂള്ല്
ആഹ് അതെ യൂണിഫോമാണ് അതൊന്ന് ഒണങ്ങി കിട്ടണം പിന്നെ രണ്ട് കൂട്ടല്ല രണ്ട് ജോഡി ഇല്ലോണ്ട്
ഇവടെ രണ്ട് ജൊ രണ്ട് ജോഡിയുണ്ട്. ഇവള് ഇവള്ടെ ചേട്ടത്തീടെ കൊച്ച് ഇവർക്ക് ഇവര് ഇങ്ങനെ എല്ലാരും തന്നെ ഒരേ സ്കൂള്ല് പഠിക്കുന്നോണ്ട് പിള്ളേര് ബല്താകുമ്പഴത്തേക്ക് ഇവര്ക്ക് യൂണഫോമിന് കൊഴപ്പൊന്നുല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞങ്ങള് ഷെയറ്യ്തെടുക്കും
ആഹ് അതെ
ആഹ് പ
പണ്ടത്തെ കാലത്തൊക്കെ നമുക്കൊരു യൂണിഫോമും, ഡ്രസ്സൊന്നും, നമ്മക്ക് ഇല്ലായിരുന്നു ഇപ്പ അതൊക്കെ ഫ്രീയല്ലേ
അതെ പണ്ടൊക്കെ ഒരു ജോഡിയും കൊണ്ട് പോയി
ആഹ് അതെല്ലെങ്കില് പിന്നെ നമ്മള് ഇല്ലാത്തവര് പിന്നെ പൈസ എല്ലാരും പിരിവിട്ടാണ്ട് ല്ല ഇല്ല ഇല്ലോല് എഹ് വ ഇല്ലാത്തവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് വരെ വാങ്ങാന് കാശ് ഇല്ലാ ത്ത ആള് ആളുകള് ഇണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ
പ്പൊ യൂണിഫോമോ ഒരു പെൻസില് മുറിച്ച് ഒടി ച്ച് കൊണ്ടുപോയിട്ടുണ്ട് ല്ലേ ഒരു ഒരു പേനാടെ ബോഡി വെച്ചിട്ട് റീസ്പില്ലറ് മേടിച്ചു മാറ്റി മാറ്റി മാറ്റി മാറ്റി മാറ്റിയിട്ട് ഉപയോഗിച്ച്ട്ടുണ്ട്
അതെ ആ അതെ അന്നൊക്കെ അങ്ങനാരുന്നു നമുക്ക് അതിന് വരെ നമ്മക്ക് നമ്മളെ കയ്യില് പേന വാങ്ങാം തന്നെ ക്യാഷ് ഇല്ലായിരുന്നു അങ്ങനെയാണ് ഒര് രണ്ട് രൂപ ആഹ്
ഉം